ഹലോ
ഹലോ
ആ കേക്കണില്ലേ
ആ കേൾക്കാം കേൾക്കാം അപ്പോൾ കേൾക്കാം ആദ്യം കേൾക്കുന്നില്ലായിരുന്നു ഇപ്പൊ റെഡിയാണ് ആ
ഫുഡ് കയിച്ചാ നിങ്ങള്
ഫുഡ് കഴിച്ചില്ല ഫുഡ് റെഡിയ ആാവുന്നേള്ളന്ന് ഞാൻ റെഡിയ ആാവുന്നേ ഉള്ളൂ
എന്ന
ആ രണ്ടു മണി കഴിയും കഴിക്കുമ്പത്തേനും
എന്നും അങ്ങനെ സ്ഥിരം അങ്ങനെ വയ്ക്കല്
ആ എങ്ങനെയാണ് രണ്ട മണി ആ ഒരു ടൈ ആണ്
ആ
നമ്മളൊരു സമം വെച്ച് കഴിക്കുവാണെങ്കിൽതാണല്ല ഏറ്റവും നല്ലത്
ഓ
അതേപോലെ തന്നെ രാത്രിയിലെ ഫുഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കും ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട്
ആ അത് ഞങ്ങളും അങ്ങനെ തന്നെ രാത്രി ഒരു എട്ട് മണിന്റെ മുന്നിൽ കഴും ക്ക
ആ അതാണ് നമ്മുടെ ആരോഗ്യത്തിനന് നല്ലത് അല്ലെ
ആ
അതാവുമ്പോ പിന്നെ നമുക്ക് ദഹിക്കാനുള്ള സമയൊക്കെ ഉണ്ടല്ലോ പത്തുമണിയായിട്ടല്ലേ എന്തായാലും കെടക്ക കൊള്ളൂ അങ്ങനെയുണ്ട് പിന്നെ ഇന്നലെ രാത് അത്രയും ശരിക്കും ഒറങ്ങിയിട്ടില്ലല്ലോ ഇന്നലെ ഇപ്പൊ ലോകകപ്പ് നടക്കുവല്ലേ
ആ വർക്ക്
ഏ?
ഒറക്കൊഴിച്ച് കളി കണ്ടിണ്ടാവും.
ആ അതന്നെ ബ്രസീലിന്റെ കളി കാണാൻ വേണ്ടി അലാറം വെച്ചിട്ട് എഴുന്നേക്കും മൂന്നര മണിക്ക്. ആ എന്നിട്ട് ഒരു ഒന്നര മണിക്കൂറിരുന്ന് കളി കാണും
ആ
ശേഷമാണ് പിന്നെ ഒറങ്ങാ
ആ അപ്പൊ രാവിലെ എണീറ്റപ്പം ചായൊക്കെ വൈകീണ്ടാവും
ആഹ് വൈകീണ്ട്
ആ അത് പിന്നെ ഉച്ചയ്ക്ക് കൊറച്ച് വൈകിയാലും കൊഴ
കൊഴപ്പൊല്ല ആ താമസിച്ച് കഴി ഇന്നലെ രാവിലെ ഏഴ് മണി എട്ട് മണിക്കൊക്കെ കഴിക്കുന്നവരെ ആണെങ്കിലേ ഉള്ളൂ കറക്റ്റ് ഒരു മണിക്കൊക്കെ കഴിക്കേണ്ടതുള്ളൂ അവിടെ അങ്ങനെയാണോ മക്കളൊക്കെ ടി വി ആ ഈ പന്തുകളി കാണാനായിട്ട് ഇരിക്കോ
ഞാ ബ് ഹസ്ബൻഡറ് നീച്ചു പോവാൻ ട അബടെ ഇത്ണ്ട് ക്ക് എ പിന്നെ ഓഫീത്ണ്ട് ത ക്ലബ് ഇണ്ട്
ആ ക്ലബുണ്ട് അവിടെ
ആ ക്ലബ്ബില് വലിയൊരു ടി വി ഒക്കെ ഒണ്ട് അപ്പ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവു ഓലുമാ നീച്ച് എണീറ്റ് പോകും അങ്ങോട്ട് കാണാൻ
ആ ഇവിടെ അങ്ങനേക്കെ തന്നെയാണ് അപ്പൊ നമ്മു ക്ക് ഒരുപാട് ദൂരം പോണം ഇവിടുന്നേ
ആ അത് ഇവിടത്തന്നാ അപ്പൊ എല്ലാരും അ അവിടെ എല്ലാരും ഇരിക്കുമ്പോ ഓല്ക്ക് അതല്ലെ രസം ഒ
ആ അതെ അതെ ആ അവിടെ ഇത്രയും ഏ പന്തുകളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുള്ള സ്ഥലവായിരിക്കു അല്ലേ
ഓ നറയെ ആൾക്കാരിണ്ട്
ഉം
ഉം അപ്പ എല്ലാരും അവിടെ ഇരുന്ന് കാണും
കാണും ആ അതാ നല്ലതും അതാവുമ്പോ നമുക്ക് എ അത് അടിപൊളിയായിട്ട് കാണാല്ലോ ഈ മൊബൈല് കാണാന്നു പറയുന്ന വലിയ പാടാന്നേ. ഈ ഇഹ് ചെ ആ ചെറിയ സ്ക്രീനില് നമ്മള് എ് കുത്തിപ്പിടിച്ചിരുന്ന് കാണണം ടിവിയിൽ കാണുവാണെങ്കിൽ ന ടി വിയിലാണെങ്കിലും പിന്നെ വല്യ കൊഴപ്പുല്ല. ഈ വ അല്ലെങ്കി വല്യ സ്ക്രീനി കാണണം ഇപ്പൊ മോ പിന്ന വല്യ ടി വിലെ കാണാന്ന് പറയുമ്പ നമ്മള് സബ്സ്ക്രിപ്ഷൻ എടുക്കണോല്ലോ.
ആ അത് വേണം.
ആ പ പൈസ മൊടക്കണ്ടേ? ആഹാ അതുകൊണ്ട് അതുകൊണ്ട് പിന്ന നമുക്ക് പ്രയോജനോം ഇല്ല ഈ ഈ വൺ ഇയറ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കണ്ടി വരും.
അങ്ങനെ ആവുമ്പഴേ ലാഭൊള്ളുല്ലേ?
ആ അപ്പൊ ഈ വൺ ഇയറ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്ത് കഴിഞ്ഞാല് പിന്നെ അത് ആ അതിനൊരു ആയിരം രൂപയുടെ അടുത്ത് ആവൂല്ലോ നമ്മള് ഈ സി ഈ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോ കളി തീരും പിന്നെ ആ പൈസ വെറുതെ പൂവല്ലേ.
ആ
അതുകൊണ്ടാണ് ഇപ്പോപ്രയോജനുല്ല അപ്പഴ് ഇതേപോലെ വല്യ സ്ക്രീന് എവിടെയെങ്കിലു ഒണ്ടെ ങ്കിൽ അവിടെ പോയി കാണണായിരിക്കും ന
ആഹ്
പിന്നെ നമ്മളിവിടെ ഈ നെറ്റ് ഉപയോഗിക്കുന്നോണ്ടല്ലേ നെറ്റ്ന്ന് പറഞ്ഞാല് ഈ വൈഫൈ ഒണ്ട്.
ആ വീട്ടില്
ആ വീട്ടില് അപ്പ അതൊള്ളോണ്ട് പിന്ന നമക്ക് ഈ മൊബൈലില് ഒരു ലിങ്ക് വരും ഇത് കാണാനുള്ള
ആഹ്
അത് വാട്സാപ്പ്ലേക്ക് സെൻഡ് ചെയ്തിട്ട് ടി വിയില് നമ്മള് ഇൻറർനെറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇത്
ആ ആ അങ്ങനെ കാണാലോ
ആ അങ്ങനെ കാണാം
ആഹ്
അങ്ങനെയും കാണും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് സംഭവങ്ങള്
ആ വടെ പിന്നെ ടി വി ഒന്നുല്ല നമ്മള് വാങ്ങിയില്ല കുട്ട്യേളെ പഠനാണ്ട് കയ്യട്ടെ ർഞ്
ആ അതാ അതിന്റെ കറക്റ്റ് ട്ടോ കുട്ടികളടെ പഠത്തം കഴിഞ്ഞിട്ട് മേടിക ല്ലെങ്കി ഇവൻമാര്ഇതും കണ്ടൊണ്ടിരിക്കും.
അടെ ണ്ടായ്ര്ന്നോ ഹസ്ബൻഡിന്റെ അനിയന്റെ വീട്ട്ണ്ട് അപ്പൊ ഓലക്ക അങ്ങട്ട് പോവും അപ്പൊ ഞാൻ പറിം മക്ബോലോട് ഓ പോൽതോല് കേടന്നിട്ട് നന്നാക്കാതെ നിക്ക കുട്ട്യേള് മുഴുവം അവിടെ പോയിതിരിക്കയാണേ.
ആ അതെ അതാണ് വിഷയം ഇവൻമാര് നമ്മടെ അട്ത്തില്ലെങ്കി അട്ത്ത് ഉള്ളട്ത്ത് പോയി കാണും.
ആ അപ്പൊ പിന്നെ ഞങ്‌ അവിട്ത്തും കേടന്ന്ണ് അപ്പൊ പിന്നെ അവ്ട്ത്തൊ നന്നാകീല്ല
ആഹ് അത് നല്ലത് എന്നാന്ന് വെച്ചാലുണ്ടല്ലോ ഇവര് ഈ പഠിച്ചു കഴിഞ്ഞിട്ട് ഉ ഉടനെ ഈ ടി വി കാണാൻ വേണ്ടിയിരിക്കും, ടി വി കാണാൻ വേണ്ടി അങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഇരുത്തി ഇരുന്നു കഴിഞ്ഞാല് പഠിച്ച കാര്യങ്ങള് മറന്ന്പോകും.
അപ്പ അത് അതുഅല്ല പിന്നെ നമ്മളുഅയിമേലടി റ്റായി മാറുവേ. പള്ളി പരിപാടിയുള്ളല്ലേ? അപ്പൊ നമ്മളെ പരു നമ്മളത് ഒന്നും നടക്കൂല. നമ്മളെ ഓത്തും വായന ഒന്നും നട
ആ അത് ശരിയാണ് അപ്പൊ നമ്മളി ഈ സീരിലൊക്കെ കണ്ട് കഴിഞ്ഞ പിന്നെ അത് കാണാൻ വേണ്ടിയ തുട ചേട്ട ഇന്റെബാക്കി എന്താ? എന്ന ആലോച്ചിങ്ങനെ കാണാൻ വേണ്ടി ന
അപ്പൊ അപ്പൊ പിന്നെ അഅ് വേണ്ടച്ചതാ ഇപ്പൊ പിന്നെ ഫോണില്ണ്ടല്ലോ എല്ലോം അമ്മക്ക് ആവശ്യള്ളതൊ ആവശ്യ അപ്പ ആഹ് സമയ ത് നോക്കിയാ മതി
ആഹ് അതെ എന്നാ വേണെങ്കിലും ഫോണി കിട്ടും ഫോണില് ഇല്ലാത്ത ഒരു സംഭവ ഇല്ലല്ലോ ഡിജിറ്റൽ യുഗ അ ല്ലേ
ആഹ് ഇപ്പംഓ മക്കള് അത്ര അറിയില്ല ന്നമ്മക്ക് അതാണ്
അവന്മാർക്ക് സകലമാന സംഭവങ്ങളും അറിയാം ഇന്തതന്നെ വാ- താനുള്ളതും ഇപ്പോ ഒള്ളതും ഇനി വരാനുള്ള കാര്യങ്ങൾ വരെ അവമ്മാ
ആഹ് ഞമ്മുക്കഒന്നും അറീല്ല ഞമ്മള്ങ്ങനെ സാദാര് ണ്ട് യൂട്യൂബും കണ്ട് കുത്തർക്കും. ഓലെങ്ങനല്ലല്ലോ ഓലെല്ലോടത്തും കേറി മറിയല്ലേ. ഞമ്മക്കൊന്നും അറിയില്ല
ഇന്നത്തെ തലമുറ അങ്ങനെയാണല്ലോ.
ആഹ് ഞമ്മള അയ്ക്ക് മാറണം നമ്മള് നമ്മൾ മാറാൻ ശ്രമിച്ചിട്ട് കഴിയ്ണില്ല
ആഹ് നമ്മള ഇത്ണ്ടല്ലോ ഇത് ചെറുപ്പ് പ്പത്തിലേ നമ്മൾ പഠിച്ച് വരുവാണെങ്കില് നമക്ക് കൂടുതലായിട്ട് അയ്ൻ്റെ ഒരു സംഭവാവൊള്ളൂ ഒരു പ്രായം കഴിഞ് കഴിഞ്ഞാൽ നമുക്കതൊരു മനസ്സിലാവുകേല്ലന്നേ.
ആഹ് അങ്ങനീണ്ട്. ആ മ്
ട്ടൊക്കെ പഠിക്കുയാണെങ്കിൽ ഈ സ്ത്രകളാണെങ്കില സ്കൂർ പിക്കുയാണെങ്ക ചെറുപ്പ പിക്കുണെങ്കി പെട്ടന്ന് പഠിക്കും
ആ
എളുപ്പമുണ്ട് ഇച്ചിരി പ്രായം ആയി കഴിഞ്ഞാല്...... പിന്നെ അത് പാടാ ബുദ്ധിമുട്ട് ന്താണ് പഠിക്കാൻ... നിങ്ങളവണ്ടിയൊക്ക് ഓടിക്ക..... യോ
വണ്ടി ഓടി ക്ക ഓടിക്കാൻ പഠിച്ചിട്ടില്ല പഠിക്കാൻ പൂതിണ്ട്
ആഹ് ആഹ പഠിച്ചെടുക്ക് ഒരുപാട് പ്രായം താമസിക്കണ്ടണ്ട് ഇപ്പൊ നമ്മള്... എന്താന്ന് വെച്ച് കിഞ്ഞാല് എന്തെങ്കിലും ഒരു അത്യാവശംങ്ങെ ഇറങ്ങി പോണമെങ്ക ഇപ്പോ മക്കളുടെ അല്ലെങ്ക ഹസ്ബൻഡന്റെ ഒ കൈകാലം പിടിച്ചൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ആവശ്യ ആ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് സ്വന്ത..... വണ്ടി അറിയാവമങ്കിൽ അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും
ക്കണം പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ പിന്നെ കഴിഞ്ഞില്ലഞ്ഞു കുറച്ചൂ കഴിയട്ടെ
ആഹ അതാ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയാൻ നിിക്കണ്ടാ മാക്സിമം നേരത്തെ പഠിക്കാൻ ശ്രമിക്ക... എൻ്റെ വൈഫ ഇങ്ങനെ വണ്ടി ഓടിക്കും ടടു വീലർ ഓടിക്കും അപ്പൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളുണ്ടെങ്കില് അവരുടെ കാര്യങ്ങൾ അവർ നടത്തിക്കോളും
ആ
ച്ചും കൂടെ എളുപ്പമുണ്ട്
അത് ശരിയാ ഒരാളെ കാത്തിക്കണ്ടല്ലോ അപ്പൊ ഞമ്മള് തന്നെ എവിടെങ്കിലൊക്കെ ഞാനൊക്കെ പോവാൻ നേരം നിക്കുമ്പം നാക്കലൊരു അവിടെ കാത്ത് ഇങ്ങ് ഇരിക്കല അപ്പൊ ഞാനങ് വിചാരിക്കോ ഒരു വണ്ടി പഠിച്ചാണെങ്കി ഇപ്പം ഞാന് കത്തിക്കണ്ടില്ല ഇതിനെല്ലാന്നൊക്കെ നിന്ന് വിചാരിക്കും
ആ അത് ശരിയാണ് അവിടെയുള്ള ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഏതെങ്കിലും ആദ്യം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്.
ആ എനിക്ക് സൈക്കിൾ ബാലൻസ് ഒന്നൂല്ല അപ്പൊ തൽക്കലം തുടങ്ങണം
ആ അതന്നെ അപ്പൊത അതന്നെ അപ്പൊ അങ്ങനെയാകുമ്പത്തേനും ആവുമ്പോത്തേനും നമ്മൾ എങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയികഴിഞ്ഞാല് അവരുടെ വണ്ടിക്കെന്ന് പറഞ്ഞാൽ സ്പീഡ് കുറവ് കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണയാണല്ലോ
ആ
അപ്പോൾ അപകടമൊന്നും ഉണ്ടാകാതെ നമുക്ക് പതുക്കെ അത് പഠിച്ചെടുക്കാൻ പറ്റും
ആ വിചാരിക്കണ്ട് പോണം വെക്കേഷൻ ആകട്ടെ
ഇത് ആദ്യ പണിയാമെന്ന് വെച്ച് കഴിഞ്ഞൽ വല്ല സ്പീഡൊക്കെ കൂടി പോയിട്ട് എവിയെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയും നാശമാവും നമ്മുടെ കൈയ്യും കാലും പോവും അപ്പൊ പിന്നെ നമുക്ക് പഠിക്കാനൊരു മടിയും ആവും പിന്നെ പേടിയാവും അപ്പൊ അതാ പറഞ്ഞത് അപ്പ ആദ്യം നമ്മള് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നാലോ അഞ്ചോ ക്ലാസിന് പോവാ. അത് പൈസ ആകുന്നത് നോക്കരുത്. അങ്ങനെ പോയിട്ട് ഇപ്പൊ എട്ടൊക്കെ വരയ്ക്കണോല്ലോ അത് കഴിഞ്ഞ്
ആഹ്
ഏട്ടൊക്കെ വരച്ച് അങ്ങനെ എടുക്കാൻ ശ്രമിക്കുവാണെങ്കി നല്ലതാണ്.
അപൂ ആഗ്രഹണ്ട് വെക്കേഷൻ ആട്ടെ ഞ് വെക്കേഷൻല് പോണം.
ആഹ് ആഗ്രഹമാണ് ആദ്യം വേണ്ടത് ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കൂന്നേ ആഗ്രഹം ഇല്ലാതെ അപ്പം നമ്മള് പിള്ളേരാണെങ്കില് ഉന്തിത്തള്ളി മരം കയറ്റുക എന്ന് പറയൂലേ
ആ ആ അതുപോലെ തന്നെ
അതെ അങ്ങനെ ട്ട് കാര്യമില്ല നമുക്ക് അത് താൽപര്യം ഉണ്ടങ്കിൽ നമ്മള് തന്നെ ഇന്ട്രെസ്റ്റ് പഠിച്ചെടുക്കും പഠിക്കും അങ്ങനെയാണ്
ഏ ഏ ലൈസൻസ് എടുക്കണം
ആ ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുക്കാത നമ്മള് വണ്ടി പുറത്തേക്ക് ഓടിക്കാൻ പറ്റൂല്ലാല്ലോ പഠിച്ചക്കഴിഞ്ഞാ ലൈസെൻസ്ഒക്കെ കിട്ടു ഒന്നും വിഷയമുള്ള കാര്യമല്ല പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആ- ഒരുപാട് പ്രായമാവുന്നതിന് മുമ്പ് തന്നെ- പഠിച്ച് അങ്ങ് വെക്കുവാ ഇപ്പ പിന്നെ നമുക്ക് എളുപ്പണ്ട് പിന്നെ ഇപ്പോ ഇത് പഠിച്ചുക്കഴിഞ്ഞാ വേറെരു കാര്യണ്ട് ഇടക്കിടക്ക് നമ്മള് ഉപയോഗിക്കണം കേട്ടോ ഉപയോഗാതിരിന്നാ മറന്നുപോവും
അല്ല വണ്ടി നമ്മുടെ കയ്യില് ഇവിടെ വീട്ടില്ലോന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്ക- ക്കാലോ
ആഹ് വീട്ടില് വണ്ടി ഇല്ലാ നിങ്ങക്കവിടെ
ഇണ്ട്
ആഹ് ഉണ്ട് ആഹ് ആ ബൈക്കാണ് ആഹ് അത് പറ്റില്ല നമുക്ക് സ്കൂട്ടി വേണം എങ്കിലേ ഉള്ളു ആഹ് എന്നാ അങ്ങനെ
ഉം പഠിക്കുമ്പോ നോക്ക് പടി ക്കാന്ന് വാങ്ങണന്നലിക്കാണ് അതാണ് പിന്നങ്ങനെ
അല്ല അങ്ങനെയല്ല നമ്മളെ വീട് ട്ടിൽ വണ്ടി ഒരു സ്കൂട്ടർ ഒണ്ടെങ്കിലേ നമുക്ക് പഠിക്കാനുള്ള താല്പര്യവും എടുക്കാനുള്ള ഇതൊക്ക തോന്നൂ
ആ ഒന്ന് ഇട്ക്കണം അങ്ങനെല്ല ഒന്ന് ഇട്ക്കണം ഇട്ത്തിട്ട് പഠിക്കണം ന്ന്ള്ളതാണ്
അപ്പൊ ഇക്കാനോട് പറഞ്ഞി ട്ട് എട്പ്പിച്ചോ
ഇക്കാനോട് പറയല്ല ഞാൻ തന്നെ വാങ്ങണന്ന്ണ്ട്
ആ അതെല്ലേ ആ സ്വന്തം പൈസക്ക് ആ അതാണ് ഏറ്റവും നല്ലത്
ആ ആ
ഒത്തിരി പഴക്കല്ലാത്ത ഒരു വാഹനം നോക്കി
ആ ആ അങ്ങനെ വിചാരിച്ച് സെക്കനന്റ് വാങ്ങാൻ ങ്ങാം പഠിക്കാ ന്നിട്ട് പിന്നെ നല്ലോന്ന് റെഡി ആയിട്ടൊന്ന് ഫ്രഷ് ആയി നല്ല ഒന്ന് ഇട്ക്കാ
അതാ നല്ലത് കാരണം പുതിയതില് പിടിച്ചി ഇ പുതിയത് മേടിച്ചിട്ട് നമ്മള് പഠിക്കുമ്പത്തേന് അതിന് പണിയും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ പിന്നെ നമ
ആ മ്മക്ക് ബുദ്ധിമുട്ടാവും
ട്ടാവും അപ്പോ പഴേതില് പഠിക്കുക അത് ശേഷം പുതിയതെടുക്ക
അങ്ങനെയൊക്കെ വിചാരിച്ചത് മ മോനും പറയും ഓനുംണ്ടല്ലോ ഓനിപ്പോ ലൈസൻസിന് കൊടുത്ത്ണ് ആ ഓരൊക്ക്കെ കാത്ത്ക്ക പതിനെട്ട് വയസ്
ആ അതെന്നെ ഇപ്പൊ അങ്ങനെയാണ് എന്റെ മകനും അങ്ങനെയായിരുന്നു പതിനെട്ട് വയസ്സാകാൻ വേണ്ടി ഇവൻമാര് കാത്തിരിക്കും എന്നും ഡേറ്റൊക്കെ നോ പതിനെട്ടവയസ്സ് അത് തന്നെ അത് തന്നെ അല്ല അത് നല്ലത കേട്ടോ ഒരു കണക്കിന് അവർക്കൊരു ഉത്സാഹം വേണം
പ്പൊന്നൊന്നും അങ്ങനെ ബുദ്ധിഒന്നും തോന്നില്ല
അതെ ആ വല്ല വേറൊരു കാലം ഈ കാലത്താണ് ഈ കാലഘട്ടത്തിലാണ് നമ്മള് പ്പോ വണ്ടിയുടെ ഉപയോഗം കൂടുതലായിട്ടും സ്ത്രീകൾ ഓടിക്കാൻ തുടങ്ങിയതെല്ലാം ഈ കാലഘട്ടങ്ങളിലാണല്ലോ
ആഹ ആണ്
ഇപ്പതാണ്തിന്റെ ഒരു ആവശ്യം വന്ന നേരത്തേ എന്ന് പറയുമ്പോത്തേനും അത്ര ഇബോർ ട്ടണ്ടല്ലായിരുന്നു
ആഹ് എന്നാ വെച്ചളിട്ടോ
ആ ഓക്കേ എന്നാൽ ശരി
ശരി